ഹലോ- ഹലോ- ഹലോ-
ആഹ് ഇപ്പൊ കേൾക്കുന്നില്ലേ എനിക്ക് കേൾക്ക
കേൾക്കാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്.
ആഹ് ഓക്കെ. പിന്നെ പറഎന്താ വിശേഷം?
എന്തൊക്കെയുണ്ട് വിശേഷം?
വിശേഷംന്താ അടിപൊളി ഉഷാറാണ്
സുഖായിട്ട് പോന്ന്
സുഖമായിട്ട് പോകുന്നു ഇവിടെ അങ്ങനെ തന്നെ സുഖമായിട്ട് പോകുന്നു അടിപൊളി എന്താ വീട്ടില ഞാ വി ശേഷം ജോലിയൊക്കെ കഴിഞ്ഞോ
ജോലിയെല്ലാം കഴിഞ്ഞു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു
ഇന്നട്ടെ ങ്ങനെ ണ്ടായിരുന്നു അന്നത്തെ ജോലി കസ്റ്റമേഴ്സൊക്കെ
ഇന്നത്തെ ജോലിയൊക്കെ നല്ല അടിപൊളിയായിരുന്ന്
മ്മ്.
ഓക്കെ
കസ് കഴ്സ്റ്റ മേഴ്സ് ഒക്കെ ഉണ്ടായിര്ന്ന്
ബിസിനസൊ ക്കെ കിട്ടി
കിട്ടി കിട്ടി കിട്ടി
ഫോൺ ബിസിനസ് ആണോ അതോ? സ്വന്ത പരിപാടിയാണോ?
എന്ത് മനസ്സിലായില്ല
അല്ലെ നിങ്ങള് ചെയ്യുന്ന ജോലി സ്വന്തം പ്രോഗ്രാംസ് ആണോചോയിക്ക ഓൺ ഷോപ്പാണോ
സ്വന്തം ഷോപ്പല്ലാ സ്വന്തം ഷോപ്പല്ല
ആഹ് മൻസിലായി മൻസിലായി
ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ എ എങ്ങനെയുണ്ട് കാലാവസ്ഥക്കെ ഇപ്പൊ
കാലാവസ്ഥയെക്കെ എന്താ പറയാ ഭയങ്കര ചൂട് കാലാവസ്ഥയെക്കെയാണ്
മഴയൊന്നുംല്ലേ
എന്താണ് മഴയൊന്നുല്ലാ മഴയൊന്നുല്ല
മഴൊട്ടുംഇല്ല
ഉം അവിടെ മഴയുണ്ടോ?
ഓ ഇവിടെ അത് മാത്രേ ഉള്ളൂ
ഉം ഉം എന്തായിരുന്നു പരിപാടി ഇന്ന്?
ഇന്നെന്താ പതിവ് പോലെ തന്നെ പിന്നെ ഇന്ന് അതെ എന്നത്തേക്കും പോലെ പോകുന്നു ഇന്നാങ്ങനെ പ്രത്യേകിച്ച് എന്ന് പറയാനൊന്നുല്ല
ഉം ഉം
അങ്ങനെയൊക്കെ ങ്ങനെ പോകന്നു
ഇങ്ങനെ പോകുന്നു ഉം..
ദെൻ ആഹ് ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ഇന്ന് പെയ്ത മഴ കംപ്ലീറ്റങ്ങട് നനഞ്ഞു
ആഹ് ആഹ് അവിടെ പെയ്ത മഴയൊ?
ഇവിടെ പെയ്ത മഴ പോയ വഴിയില് കോട്ടെടുക്കാൻ മറന്നോയ്
ആഹ് ആഹ് ഓ ഹ്
രണ്ട മൂന്ന് പ്രാവശ്യോക്കെ മഴ പെയ്തപ്പോ കേറിന്നു പിന്നെ കേറി ക്കലെന്നെ ഒരു പണിയാണ്ന്ന് മനസ്സിലാക്കിപ്പൊന്ത്‌ ചെയ്തു കൊണ്ടിട്ട് ഇങ്ങ
നല്ല സുഗം
ഉം
അങ്ങനെ അങ്ങനൊക്കെ ന്നിത്തസം അങ്ങനെ കഴിഞ് പോയി
എന്താ കേട്ടില്ല
അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം കഴിഞ് പോയി
ആഹ് ഇന്നത്തെ ഇന്നത്തതും കഴിഞ്ഞു പോയി അല്ലേ ആഹ് ആ അതെ ഉംഹും പിന്നെ വേറെ എന്താ?
വേറെ എന്ത പരിപാടി എക്സ്ട്രാ ഇൻകംസ് വല്ലതും ഏൺ ചെയ്യാൻ താപര്യങ്ങളിണ്ടോ?
പിന്നെ ഇണ്ടുണ്ട് ഉണ്ടോന്നോ ഉണ്ടുണ്ട്
അതിനു പറ്റിയെരു പരിപാടിണ്ട്.
അതെന്ത് പരിപാടിയാണ്
ഫ്രീ ആയിറ്റുള്ള പരിപാടിയാണേ
ഉം ഉം പറഞ്ഞോ
പ്രത്യേകിച്ച് ഒരു പ്ലേ സ്റ്റോറിന്നൊരു ആപ്പ് ഇൻസ്റ്റാള് ചെയ്യണം
അത് ഫേക്ക് വല്ലോംആയിരിക്കും
ഇല്ല
ഉം
എല്ലാന്ന് ചും അങ്ങോട്ട് ജഡ്ജ് ചെയ്യാണ് പറയുന്നത് കേൾക്കുകൂടിയില്ല വെറുതേ അങ് ജഡ്ജ് ചെയ്യ
ഉം
നെക്സസ് ഐഡിന്ന് പറഞെങ്ങാണ്ടൊരു ആപ്ലിക്കേഷനുണ്ട്
ആഹ ആഹ
ആ അതിൽ നിന്ന് ഏകദേശം നല്ല ഇൻകംസ് കിട്ടുന്നൂണ്ട്
ഉം ഉം ഉം ഈ പറയുന്നയാൾക്ക് കിട്ടുന്നുണ്ടോ?
ആ അല്ല ഞാൻ പിന്നെ വെറുതെ പറഞ്ഞു തരവോ
ഉം ഉം ഉ ഉം
നിനക്ക് ഇങ്കം വേണ്ട
ആർക്കാ?
നിനക്ക്
വേണംവേ
ഉം നിനക്ക് അതിനോടൊരു ഒരു ഒരു ഒരു പുച്ഛം ഉണ്ട്.
ഇല്ലില്ല പുച്ഛമുണ്ടെന്ന് തോന്നുന്നതാ വേണം വേണം.
ആ തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. ആലോയിക്കട്ടെ.
അതിനു വേണ്ടിട് ട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പം ഒരാളുടെ വായുന്നെങ്കിലും അത് കേൾക്കാൻ പറ്റി പറഞ്ഞോ അത് എങ്ങനാണെന്ന് പറഞ്ഞോ
അല്ല നിലവല് എക്സ്ട്രാ ഏണിംഗസിന് വേണ്ടിയിട്ട് നിങ്ങള് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്.
ഒരുപാട് കാര്യങ്ങള് ചെയ്തിട്ടുണ്ട്.
എന്തക്ക ചെയ് ഈ ഒരുപാട്
വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് മൊത്തം റിമോട്ട് ജോബ് അങ്ങനോക്കെ കണ്ടിട്ട് എനിക്കതൊന്നും വലൃ ഐഡിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും
റിമോട്ട് ജോബ് പറഞ്ഞാലേ
അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല അത് ഉ പേരുപോലെ തന്നെ ഞാനത് വായച്ചെടുക്കും പക്ഷെ അത് എന്താ സംഭവംന്ന് എനിക്കറിയത്തില്ല
അല്ല നിങ്ങൾ ഒരുപാട് എണ്ണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു പത്തെണ്ണക്കെ ചെയ്തിട്ടുണ്ടോ?
എന്താണ് റിമോട്ട് ജോബോ?
അല്ല ഈ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പല ജോലികള്
ഞാനിത ഇതുവരെ എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഫ്രം ഹോമാ ഞാനതൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ എനി നിക്ക്‌ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഒന്നും തന്നെ
വെരിഗുഡ് നിങ്ങളവിടെ കുടുംബശ്രീ യൂണിറ്റു ണ്ടോ?
കുടുംബശ്രീ യൂണിറ്റില്ല
വേണ്ട നിങ്ങളവിടെ വീട്ടില് ആളുകള് എന്ത് കിട്ടിയാലും ഐമീൻ ആഹ് എന്താ പറയാ ഈ കോട്ടൺ വേസ്റ്റേജ് ഇണ്ടാക്കണ പരിപാടിയറിയോ
എന്താണ്
കോട്ടൺ വേസ്റ്റേജ് ഉണ്ടാക്കുന്ന പരിപാടിനെക്കുറിച്ച് അറിയോ?
ഇല്ല അറിയത്തില്ല.
ഉം. കോട്ടൺ വേസ്റ്റേജിന്റെ അതായത് ഈ ബനിയൻ ക്ലോത്ത് പോലുള്ള കുറച്ച് തുണികൾ വാങ്ങാൻ കിട്ടും.
ഉം ഉം.
അത് അതിങ്ങനെ ഓരോ പീസ് കട്ട് ചെറിയ കട്ട് പീസ് കട്ട്
അല്ല അങ്ങോടോട്ടൊന്നും പോകണ്ട അത് ഒന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല.
ആഹ് അത് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അത് പറ്റൊന്ന
ആഹ് അതോന്നും എനിക്ക് വലിയ താല് താല്പര്യയില്ല എനിക്ക് മറ്റേയില് മുമ്പ് പറഞ്ഞ എന്താണ് എന്തോ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്ന ഒരു
അപ്പൊ ഇതൊക്കെ എക്സ്ട്രാ ഇൻകം തന്നെയാണ് എല്ലാം എക്സ്ട്രാ ഇൻകം തന്നെയാണ്. അത് ഒരു ആപ്ലിക്കേഷനിൽ മൈനിങ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ ഫ്രീയണ് മൈനിങ്. അതൊരു കറൻസി മൈനിങ് ഇപ്പ നടക്കുന്നുണ്ട് ഒരു കൃത്യ ഹിറ്റോ കറൻസിന്റെ മയ്നിങ്. അപ്പൊ നിലവില് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ മുകളിലായിട്ട്ത് നടക്കുന്നുണ്ട്. അപ്പൊ നിലവില് അതിനകത്ത് കഴിഞ്ഞൊരു വർഷായിട്ട് അതിന് വാല്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പ അതിന് ചെറിയ വാല്യൂ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിന്റെ മൈനിങ് നടക്കുന്നുണ്ട് പക്ഷെ ഏതാണ്ട് ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് അത് സ്റ്റോ ചെയ്യും മൈനിങ് പിന്നെ അത് ഇതിനകത്ത് സപ്ലൈ ചെയ്ത കോയിന് മാത്രമേ ഉണ്ടാവുള്ളൂ മാർക്കറ്റില്.
അയ്ന്റെ പേരെന്താ?
അതിന്റെ പേര് ഹൈപ്പർഗോയിന്നാണ് പേര്.
ആഹ് ആഹ് ആഹ്
അത് എടുക്കേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞഞ് തരാം കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ ഏ ഇതിനകത്ത്. ആഹ് ഇപ്പ ഒരു ആ എന്താ അതിന്റെ. പോയിനൊക്കെ യൂസ് ചെയ്തിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ എന്ത് ചെയ്യാ. റീചാർജിംഗ് ഓപഷസ് കാര്യങ്ങളക്കെ കൊടുന്ന്ണ്ട്ന്ണ്ട് യൂറ്റിലിറ്റികൊണ്ടന്ന്ട്ടുണ്ട്.
ഉം ഉം
ഓക്കെ അത്യാവശ്യം ലിക്വിഡിറ്റി എന്ത്‌ ചെയ്യന്ണ്ട് ഈ കോയിൻ ഇപ്പൊ നിലവിലുണ്ട്.
ഉം ഉം
ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് അറിയോ?
എന്താണ്.
ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് അറിയാമോ?
ഇല്ല അറിയത്തില്ല അറിയത്തില്ല.
കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ട്.
ഏതൊക്കെ ക്രിപ്റ്റോകറൻസി കേട്ടിട്ടുണ്ട്?
എന്താണ്.
ഏതെല്ലാം കേട്ടിട്ടുണ്ട്?
അയ്യോ അങ്ങനെ കേട്ടില്ല ക്രിപ്റ്റോ ക്കാ എന്തോ ഇപ്പൊ പറഞ്ഞേ അങ്ങനൊ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ അതിനെ. കുറച്ച് വലിയ ഒരു ഇതില്ല ധാരണയില്ല.
ഇപ്പോ ഒരുപാട് പടിക്കാനുണ്ട് നമ്മുടെ മാർക്കറ്റിലുള്ളൊരു ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസിയെന്ന് പറയുന്നത്.
ഉം ഉം ഉം.
ഓക്കേ ഈ ക്രിപ് റ്റോ കറൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വാങ്ങുന്ന ആളും വിൽ ന്ന ആളും നേരിട്ടാണ് ഇടപാട് നടത്തുന്നത്.
ഉം ഉം ഉം
നമ്മുടെ നാട്ടിലെ പോലെ ബാങ്ക് നിന്റെ ബാങ്കിന്നൊ എന്റെ ബാങ്ക് ഇതിലേക്ക് കാഷ് അയക്കുകയാണെങ്കില് ബാങ്ക് അതിന്റെ അടിയിൽ എന്ത് ചെയ്യണുണ്ട് സർവീസ് ചാർജ് എടുക്കും
ഉം ഉം
അതേപോലെ ഒരു എക്സ്ട്രാ സർവീസ് ചാർജ് എന്ത് ചെയ്യുന്നില്ല ഇവര് എടുക്കുന്നില്ല
ഉം ഉം
വാങ്ങുന്നവനും വി വിൽക്കുന്നവനും നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ക്രിപ്റ്റോ കറൻസി അതെ ഇതിന്റെ പ്രത്യേകത എന്താ വച്ചാ അല്ല ഇത് വാങ്ങിച്ചങ്ങാണ്ട് നമുക്ക് ഇടാൻ പറ്റും മാർക്കറ്റില് അതായത് നമ്മള് ഒരു വാലറ്റിനകത്ത്
ഉം
ഏത് നിമിഷം അതായത് ഫ്യൂച്ചറിലെ കഴി ഞ്ഞിട്ട് എന്ത് ചെയ്യും ഈ കോയിന് വില കൂടി വരും
ഉം ഉം
ഒരു ഉദാഹരണം പറയാണെങ്കി രണ്ടായിരത്തി ഒൻപതില് വന്ന ഒരു കറൻസിയാണ് മറ്റേ ടി കോയിൻ എന്ന് പറയണത് കേട്ടിട്ടുണ്ടോ
ഇല്ല കേട്ടിട്ടില്ല
അങ്ങനെ ഒരു കറൻസി ഉണ്ട് കുട്ടി നിങ്ങൾ വളരെ പുറകിലാണ്
ഉം
കൊച്ചേ ഇന്നാ കറൻസി ഏ ആ ഒരു കറൻസി അന്ന് അൻപത് പൈസക്കാണ് വിറ്റിരുന്നത് ഒരുപാട് പേര് അന്ന് വാങ്ങിച്ചു വെച്ചു ചില ആളുകള് എന്ത് ചെയ്തു ഇത് വില കൂടുലാന്ന് പറഞ്ഞങ്ങാണ്ട് ആ വാലറ്റ് അവര് ഫോണീന്ന് ഡിലീറ്റാക്കി കളഞ്ഞു പിന്നത് റിക്കവറ് ചെയ്യാൻ കഴിയൂല പന്ത്ര ണ്ട് വേഡുകളാണ് അതിന്റെ പാസ്സ്‌വേർഡ് ആയിട്ട് വരിക എന്താണെങ്കിലും ശരി കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ഒരു അഞ്ചാറു മാസം മുമ്പ് ആ ഒരു കോയിനിന്റെ വില ഒരു കോടി രൂപയായിരുന്നു
ഉം ഉം
അമ്പത് പൈസക്ക് ഉള്ള കോയിന് ഒരു നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപക്കൊക്കെ അന്ന് വാങ്ങിയ ച്ച നൂറ് രൂപക്ക് വാങ്ങി വച്ചേക്കുവാണെങ്കി പോലും എന്തുണ്ട് അൻപത് കോടി രൂപ വാങ്ങാനുള്ള അസറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു ഇന്നാ കോയിന്റെ വില പതിനഞ്ച് ലക്ഷം ഉള്ളൂ കുറഞ്ഞിട്ടുണ്ട് പതിനഞ്ചല്ല അൻപത് ല ക്ഷം
ഉം
ഇങ്ങനെക്കെ ഒരുപാട് കറൻസികൾ നമ്മുടെ നാട്ടിലുണ്ട് എലോൺ മസ്കിന് അറിയോ എലോൺമസ്ക് എലോൺ മസ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ
ആഹ് എലോൺ മസ്ക് എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്
ദേവിയെ ആളെ കുറിച്ച് കേട്ടിട്ടില്ലേ
കേട്ടിട്ടുണ്ട് ഉം ഇപ്പം മറന്നു പോയി
ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്
ഉം ഉം ഉം
അവളിയിടെയാ അത്രയും സമ്പ സാമ്പത്തികമായി ഉയർന്നത് ഈ ക്രിപ്റ്റോ കറൻസി വഴിയാണ് അയാള് തന്നെ ആയിരുന്നു ഒന്നാം സ് ഥാനം രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിന് പക്ഷെ ഇന്ന് അയാള് തോൽ പ്പിക്കാൻ പറ്റിയ പണക്കാരനില്ല
ഇല്ല ഉം
ആഹ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മടെ എൻ്റെ കൈയില് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നേരം കിടന്നുറങ്ങി ഒറങ്ങിയ സമയത്ത് ഈ കോയിനിന്റെ വില ഹൈയ്യായി.
ഉം ഉം
അതായത് പത്ത് പൈസ വില ഉണ്ടായിരുന്ന കോയിന് പത്ത് പൈസ ഇല്ല സീറോ പോയിൻ്റ് സ് സീറോ സീറോ സീറോ സംതിങ് ഒണ്ടായിരുന്ന ഒരു കോയിൻ്റെ വില അന്ന് രാത്രി നമ്മള് ഐ എൻ ആർ നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് രൂപയായി.
ഉം ഉം
ഈ പുള്ളിന്റെ കൈയിലുണ്ടായിരുന്നത് കംപ്ലീറ്റ് ആണ് വിറ്റു
ആണോ
പുള്ളിന്ന് ലോകത്തിൽ നമ്പർ വൺ കോടീശ്വരനാ അതായത് പുള്ളിടെ കയ്യിൽ ഇന്നുള്ള പൈസ ഒരു മണിക്കൂറിൽ പത്ത് ലക്ഷം വെച്ച് ചെലവാക്കുകയാണെങ്കിൽ പോലും നൂറ്റി പതിനഞ്ച് കൊല്ലം ചെലവാക്കാം. എന്നാലും തീരത്തില്ല
ഉം ഉം
ചെലപ്പം അങ്ങനത്തൊക്കെ ഓപഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്
ഉം ഉം
ഇപ്പോ ഒരുപാട് ആയിട്ടുണ്ട് ഞാനേ പിന്നെ വിളിക്കാം.
ഓക്കെ ഓക്കെ ഓക്കെ